കേൾക്കുന്നില്ലാ-
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നില്ലെങ്ങക്ക് ആഹ് ന്ന് ഫുഡ്ഡഴിച്ചാ- എന്തേനി സ്പെഷല്-
ഇന്നൊന്നുംല്ല പുട്ടുണ്ടാക്കി എർച്ചികറിയും പുട്ടും-
ഓ രാത്രി പുട്ടാ-
ആഹ് ചോറ്ങ്ങനെ ആർക്കും പോവൂല രാത്രിയാല്- അല്ല കോയ്ക്കറി-
ആയ് അടിപൊളിയല്ലം മഴത്ത് പുട്ട് ചിക്കൻകറിയും അട്ടി-
അങ്ങല്ലം മയണ്ടാ-
ആഹ് ഇവിടെ നല്ല മഴയാന്ന് ഇപ്പം കൊറച്ച് കുറഞ്ഞിട്ടുണ്ടേ- ഇന്ന് ഫുള്ള് മഴയി ഇന്നലത്തെ പോലയൊന്നല്ല-
ഇന്ന് മഴന്നേ ഇവിടെ ഇങ്ങനത്തന്നെ-
കൊറവണ്ടായിരുന്നു കോറച്ച് വയിലല്ല ഉണ്ടായിനി-
മം ഇവിട മൂന്നാലിസായി ഭയങ്കര പെയ്ത്താ-
ആഹ്
ഉം -
മഴ കുറയായിലെ ഇല്ലാത്തെ ന്നങ് ജൂൺ ഫസ്റ്റിലേ വരണ്ട അല്ലേ-
ആഹ് അതൻ അതിപ്പാ ആഹ് തോന്നായെ-
നായി- നല്ല രസമായത്തല്ലം പോറത്തവാൻ നല്ല രസ- ഇന്ന് വൈകുന്നേരല്ലം പോയി റെയിൻ കോട്ടല്ലം ഉട്ട്ട്ട്- ആഹ് നല്ല രസകര ചായകുടി ക്കാനലാം പോയന്-
ആഹ് പോയിക്കാ പൊറത്ത് പോക്ണ്ട അങ്ങനെ ചായല്ലം കുടിക്കാൻ-
ആഹ് നമ്മപോക്കണം നമ്മ പൊറത്തെല്ലാം പോവും ഞാനും സിസ്റ്ററെല്ലാം ആഹ്
നിങ്ങള ഭക്ഷണല്ലാം കഴിഞ്ഞാ
ഏയ് ഇല്ല നമ്മ ഭക്ഷണം കഴിച്ചട്ടില്ല കഴിക്കണത്രേ
ഉം
എടക്കൊരൊമ്പതര എടക്ക് നേര്ത്തെ കയിക്കൂം എടക്ക് ലേറ്റ് ആയിട്ട് കയിക്കും
ഞ്ഞാ
അങ്ങന അല്ല ചോറല്ലാ നമ്മ നൈറ്റ് ചോറാക്കല് കൊറവാന്ന്
ആഹ് തന്നെ ഇവിടെം ഞാളും കയിക്കൂലങ്ങനെ
ആഹ് ഇവിടാങ്ങനാ ന്നെങ്കിലും അപ്പം ചപ്പാത്തി ദോശ പത്തല് ഭട്ടുരം അങ്ങനല്ലേ
ഇന്ന് ഇങ്ങനെ ഇത് ഇങ്ങ് ആക്കിയ
ആഹ് ഇന്നിവിട പത്തിരിയും ബീഫ് കറിയും
ആഹ് അങ്ങനക്ക്ണ്ടാ
ആഹ്
എന്താ പ പരിപാടി പഠിക്കിന്ന്ണ്ടാ
ആഹ് നാൻ ഡിഗ്രി ഫൈനലിയറ്
അയിശെരി ആഹ്
ആഹ്
ഇന്ന്ണ്ട്നാ
ഏഹ് ഇന്ന് ക്ലാസ്സിണ്ടായിന ആഹ് ഇണ്ടായിനി ആഹ് ഇങ്ങൾ എന്തേയ്ന്ന ഹൗസ് വൈഫാ ആഹ് ആഹ്
പിന്നെ മക്കളെല്ലാം ഇവിടിണ്ട് എല്ലാരും ഒറങ്ങാനൊള്ള പരിപാടിയാ അല്ല മഴയായനെക്കൊണ്ട് കുട്ടിയക്കല്ലം വേഗം പഠിക്കാനെല്ലാം കഴിച്ചിട്ട്
ആഹ് അമ്മെന്നും ഇപ്പളേ എറങ്ങീല്ല ആഹ് മഴയായൊണ്ട് കുട്ടികളക്ക ചെർതാ
അല്ല ഒരാള് പത്താം ക്ലാസ് ഒരാള് മൂന്നാം ക്ലാസ് ഒരാള് പ്ലസ്റ്റു കയിഞ്ഞ് ഉം
ശെരി അമ്മേല ഒറങ്ങാനൊരു പന്ത്രണ്ട് മണി ഒരു മണി അങ്ങനെല്ലാ ആവും ഉം നേരത്തെ ഒന്നും എന്തായാലും ഒറക്ക വരൂല ആ രാവിലെ വെഗം എണീക്കെലും ചെയ്യും പക്ഷെ അങ്ങനെ ലേറ്റായിട്ടെ ഒറക്ക കിട്ടും
അയിശേരി ആ
സീരായി
ആഹ്
ആഹ്
ക്ലാസ്സി പോണ്ടേ രാവിലെ നാളെ ഇണ്ടാവുലേ ഇല്ലാ
ആ ഏഹ് നാളില്ല
ഈ ശെനിയാഴ്ചയല്ലേ ശനിയാഴ്ച ലീവായിരിക്കൂലെ ഉം
ഉം നാളെ ഇങ്ങന ലീവിട്ടി ഫ്രണ്ട്സിന്റൊപ്പറം നമ്മ ഇങ്ങന കറങ്ങാൻ പോവും
ഉം
ഉം പൊറത്തെല്ലാ പോവുന്നുണ്ടാ ആഹ് പൊറത്ത് പോക്കിണ്ട് പിന്നെ സിസ്റ്ററിണ്ട് വീട്ടില് നമ്മ രണ്ടാളടക്കം എവിടെങ് പോവും
ആഹ ശരിയ
പൊരക്കാമ് നിൽക്കലേ ഇല്ല ഫുള് കറക്കം തന്നെയാണ്
ആഹ്
ഉം
ഇടയ്ക്കടെല്ലാം എവിടെലോ പോ
ഉം വീട്ടിലാരൊക്കെ ഉണ്ട്
വീട്ടില ഉമ്മ ഉപ്പ ഇത്താത്ത ഇത്താത്തന്റെ മോനി ഇക്കാക്ക
ഉം
ഉം അവിടെയോ
ഇവിടെ മൂന്ന് കുട്ടാള ഇള്ള എനിക്ക്
ആഹ് ഇങ്ങളെ വീട്ടില്ങ് ഇങ്ങ ഇങ്ങളെ മക്കളയില് വേറെ ആരുല്ല
ഇല്ല ഇല്ല ഞളെ സ്വന്തം
മലോ
ഉമാന്നില്ല ഉമ്മല്ല തറവാട്ടില് ഞാള് വേറെ പാർത്ത
ഓ നിങ്ങ പുതിയ വീട്ടുത്തിട്ട് മറിയതായിരിക്കല്ലേ
ആഹ മാ
ഉം ഉം
പിന്നെ വേറെന്ത്
വേറെന്ത്ഷ്യോ
നാളാടേയും പോകുന്നില്ല ശനിയാഴ്ച അല്ല എന്നാല്
ആഹ് നാളെോവിടെയും കഴിച്ചി പോവും നാളനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയണൊക്കെ ഒരു മങ്ങലുണ്ട്
അയ് ശരിയ
ആഹ് അടുത്ത സാറ്റർഡേ സൺഡേ ആയിട്ട് മങ്ങലുണ്ട് കസിൻ അല്ലേ അപ്പോൾ നാളെ എന്തായാലും ഡ്രസ്സ് എടുക്കാൻ പോകണം
ആഹ് ശരി
ഉം ഉം
മായത്തെ എങ്ങനെ പോവ വണ്ടി ഉണ്ടാവായിരിക്കില്ല
ആഹ് ഇവിടെ കാറണ്ട് ഇത്താത്ത എടുക്കും
ആഹ
ആഹ അവടെ സീൻ ഇല്ല അല്ലാംങ്ക മഴയില സ്കൂട്ടി അങ്ങനെയല്ലോ
ആഹ്‌ ഉം
പ്പം പാർട്ടി വെയറന്നെ എടുക്കണം കല്യാണത്തിലെല്ലും പോവുമ്പം
ആഹ് ആഹ്‌ പ്പങ്ങനെല്ലേട്ക്കൽ ഡ്രസ്സ്
ആഹ്‌ പിന്നെ ഞാപിന്നെ ഇട്ടാ പിന്നെ അഹ്‌ ഇടൊന്നും ചെയ്യൂല ആഹ് പിന്നെ ഞങ്ങനെ അൽമാരി വെക്കും അങ്ങൻത്തതാണ് ഇട്ടത് ഇടാ ഇഷ്ടേ അല്ല
ആഹ്‌
ആഹ്‌ ഇപ്പം രണ്ടെണ്ണം എട്ക്കണം ആഹ് തലേന്നും പിറ്റേന്നുംമാണം ചെങ്ങായിന്റെ തല്ലോംണ്ട് പക്ഷെ അവര്ടെട്ത്തല്ലോം അത്ര വല്ല ഹെവി ആയിറ്റതില്ല അന്ക് നല്ല ഹെവി നല്ല വർക്ക് വാണം
ആഹ്‌ വർക്ക്ള്ളായിരിക്കും എടുക്ക്ന്നല്ലേ? ഉം
ഇനി ഇപ്പളോന്നും മങ്ങലൊന്നുല്ല അപ്പൊ എന്തായാലും നല്ല വൃത്തിക്ക് അടിച്ച് പൊളിക്കണം ആഹ്‌ ഉം മയത്താ കല്ല്യാണള്ളേ ആഹ്‌ മയത്തന്നെ ഓഡിറ്റോറിയാന്ന്
ആഹ്‌
ആഹ് അവിടെല്ലാം കൊയ്പ്പല്ല ആ ദിവസം മഴയിലാടുന്നാതി ഉം ഉം പിന്നെന്താ
തുഷ് പിന്നെ വേറെന്ത ആഹ് എടുക്കവാല് പോവും സ്കൂൾ മാദ്രസന്നുല്ലാത്ത സമയത്ത് പോവു
എടേക്കാ പോക്ക്
വേണങ്കിലല്ലാം വയനാട് കോയിക്കൊടല്ലാംവോവും ബീച്ചിലല്ലാം അങ്ങനേ
ലോങ് ട്രിപ്പഒക്ക്
ആഹ്‌ ചെൽപ്പ അങ്ങനെ പോവു
ആഹ് ഫാമിലി ആയിറ്റല്ലേ
ഉം ആഹ്
ആഹ്‌ ഇപ്പടിം പോക്കില്ല കാളിയാ കാളിഎടക്കെല്ലാം കാണും എടക്ക് കാണൂല
ഉം
കളി ഓരോരോ ടൈം അല്ലേ അത്‌വെറെ ഉർക്കോയ്‌ച്ച്ക്കണ്ടേ
ആഹ് ഇന്ന് മൂന്നര്കാള്ളേ തോന്നല്ലേ
ആഹ്
ഉം
നിങ്ങ കാണല്ണ്ടാ?
ഇവിടെ കുട്ട്യാളെല്ലാം കൺന്നണ ഉം എന്റെ മോനെല്ലാം കാണും
ആഹ്‌ ഇന്നലെന്താന്ന് റൊണാൾഡ് ജയ്‌ച്ച്
ആഹ്‌ ആഹ് ഇന്നലെ അതാ ജയ്ച്
ആഹ്
വീടന്നെല്ലും കാണുന്നല്ലേ കുത്തിര്ന്ന്
കാണല്ണ്ട്
ഇവടല്ലാം ഭയങ്കരതല്ലേ കുട്ട്യാക്കല്ലേ അയ്‌ന്റെ ഇത്
ആഹ്‌ അതെ
ഓരോര് ഒര്മായിട്ട്ണ്ടാവും കാണി
ജെയ്സെല്ലം വാങ്ങിയിട്ടണ്ടാവൂലെ അവറ്
ഇല്ലജെയ്സിയൊന്നും മാങ്ങീലശെ
ഏഹ് ഇപ്രാവശ്യാം സ്കൂളിലെല്ലാം അങ്ങൻത്തെപ്രോഗ്രാം ഇണ്ടാവല്ണ്ടല്ലോ ഉസ്കോളിലെല്ലാം ഉണ്ടാവലില്ലേഇപ്പം അങ്ങനെ
ആണ്ട് ഓന്സ്കൂള് കഴിഞ്ഞിണ്ട്പ്പോ പ്ലസ് ടു കഴിഞ്ഞതാ
ചെറിയോകുട്ടിയാൾക്കില്ലേ?
അവര് പെങ്കുട്ടിയാളല്ലേ?
പെൺങ്കുട്ടിയാക്കുണ്ട്.
ഇണ്ട്ലെ
അന്റെ അനിയന്റെ ക്ലാസിലെല്ലാംഉണ്ടാ അവർക്കെല്ലോംണ്ടായി
ആഹ്, ആഹ് ഒരാണ്കുട്ടിള്ളട്ട് രണ്ട്ന്നാല്
ഈടെ എല്ലാർക്കുണ്ട് പെണ്ണ്കുട്ടിയാളും ആണ്കുട്ടിയാളുംഅങ്ങനെ
ആഹ്
ഉം അത് രണ്ടാംക്ലാസ്സ് പഠിക്കൊന്നേ ആഹ് ഇത്താത്തന്റെമോനാ
ഹെയ്
ഉം
താത്താന്റെ വീട്ടി തന്നെണ്ടാവാ
ആഹ് ഇത്താത്ത വീട്ടിൽതെന്നെ ഞമ്മളെ വീട്ടിൽതെന്നെ നിക്കാ
അഹ് ശെരിയാ
നിങ്ങളവിടെ എങ്ങനെയാ ഹസ്ബെന്റിന്റെ വീട്ടിലാ
ആഹ്
ആഹ് ഇവടെ നേരെ തിരിച്ച
ഉം ഇവുട്ണ് ണ്ടവ ഇവടെകുട്ടിയൊക്കെല്ലേ സ്കൂളല്ലേ ഇവിടെല്ലേ അങ്ങനെപോവാൻ തെന്നെ പററ്റൊള്ളൂപ്പൊ
ആഹ്
എന്റെ വീട്ടില് പൂവനങ്ങനെ ആവുള്ളൂ ഇവൽക് സ്കൂളും മദ്രസയും രണ്ടും ലീവ്കിട്ട
ആഹ് ലീവ്കിട്ട്മ്പോ പോവല്ലേ?
ആഹ് അന്നേരം പോ ഹാ ചെടികളെല്ലാംണ്ടാക്വോ ചെടികളെല്ലാം ഇണ്ടാക്ക്ണ്ടാ?
ചെടികളെല്ലാം ഉണ്ടാവലുണ്ട് ഇപ്പൊ മഴയടിപ്പൂല്ല.
ആഹ് ആഹ് ഹും
ആഹ് പണ്ട് അന്നെല്ലും ഉണ്ടായി കൊറോണന്റെ ടൈമില് കൊറെ ചെടി ഇണ്ടായ്നിവടെ. കൊറോണ ടൈമില്ലേ അപ്പോ ഇവിടെ ഭയങ്കര ചെടിയാണ്.
ആഹ് മയാവുമ്പോ പിന്നെല്ലോം പോയിപോവുംലെ.
ആഹ് അതെന്നെ. ഫുള്ള് എന്തെല്ലോ എലന്റ ചെടിയാണ്.
ആഹ് മയായ എന്തല്ലോം പോലെയരിക്കും.
മഴ പെയ്തിട്ട് പിന്നെ ഫുള്ള് ഇപ്പോ കൊറെ പോയി.
ഉം
ഇപ്പൊ കൊറ്ച്ചല്ലേല്ലും പിന്ന ഞ്മ്മളെ വീട്ടില് ഏഹ്
പൂവെല്ലോം വീണ് പോകൂലെ മഴകൊണ്ടാൽ.
ഇവടെ ചെണ്ടുമല്ലിയെല്ലും ഉണ്ട് കുറെ ഇണ്ട്.
ആഹ്
ആഹ് ഫുള്ള് ചെണ്ടുമല്ലി അങ്ങനെ എന്തെല്ലോ ഫ്ലവർ ഇല്ലയ്യ അതോണ്ട് ആഹ് സിനിമേല്ലാം കാണും നിങ്ങള് കാണാനില്ലെ ഇവിടെ സിനിമയേല്ലു കാണും ഇവിടെ വല്യ ടിവിയേലും ഉണ്ട് ആഹ്
ഉം
ആഹ്
പിന്നെ വേറെന്ത് ന്തായാലും ഭക്ഷണം എല്ലാർക്കും മേടികൂലെ
എല്ലാ ഭക്ഷണല്ലായി കഴിക്കണം അത്ര
ഉം
പിന്നെ കുറച്ച് വിളിച്ച് തീർക്കാനുണ്ട് അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കും
ആഹ്
ഈ കാര്യം പറയാ വീടെ അമ്മ എന്നോട് പറയായാലോണ്ട് ട്ടോ കൊറേ ആള് ആഹ് പിന്നെന്താ?
സമയം ആയുണ്ട് നമ്മള്തെ
ആഹ് ഓക്കെ
ആഹ് ആഹ്